ഹലോ
ഹലോ
കേക്കണില്ലേ ആ റേഞ്ച് കമ്മിയുണ്ടല്ലോ അവിട്ക്ക് റേഞ്ച് ഇഷ്യു ഉണ്ടോ ഇങ്ങട് ഒന്നും കേക്ണില്ല.
എനിക്ക് ഇൻക്ക് ഇൻക്ക് കേക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങക്ക് കേക്കാൻ പറ്റുന്നുണ്ടപ്പോ?
ആ ഇ ഇപ്പൊ ഇപ്പൊ കേക്ണണ്ട് ഇപ്പൊ കേൾക്കണണ്ട്. മറ്റേത് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് കേക്കേന്ന് ആഹ്
എന്തൊ കാലാവസ്ഥ ഒക്കെ എങ്ങനെ
കാലാവസ്ഥയൊക്കെ നൽ നല്ലതാണ്. ഇപ്പൊ കൊഴപ്പൊ ഇല്ല ഇല്ല ഇപ്പൊ കൊഴപ്പൊന്നുവില്ല.
ചായ കുടി
ചായ കുടിച്ചാ കുട്ടികക്കൊക്കെ കൊടു ത്തു ചാ ചായ കുടിച്ചി
ആ എന്താ ചായക്ക് എന്താ പലഹാ എന്തെങ്കിലും ഉണ്ടാക്കലുണ്ടോ?
ഇന്ന് ഇണ്ടാക്കീട്ടില്ല ഇല്ല അങ്ങനെ എപ്പളുമൊന്നും ഇണ്ടാ എപ്പളുവൊന്നും ഉണ്ടാക്കലില്ല. എപ്പളൊന്നും ഉണ്ടാക്കലില്ലാന്നു പറയാ. അവിടെ റേ ഞ്ച് ഭയങ്കര കമ്മിണ്ട് തോന്നണണ്ട്. റേഞ്ച് പ്രശ്നുണ്ട് തോന്നണ ണ്ട്. ആ കേൾക്കണില്ലങ്ങട്ട് ഇങ്ങോട്ട് മനസ്സിലാവണില്ല. പറയണത് മനസ്സിലാവണില്ല. ഇല്ലേ പറയണത് മനസ്സിലാവണില്ല.
ഇപ്പം കേൾക്കണുണ്ടോ?
ആ ഇപ്പണ്ട് ഇപ്പണ്ട് ഇപ്പണ്ട്. ഇടക്ക് പോണുണ്ടേ ഇടക്ക് പോണുണ്ടേ. എടക്കും മനസ്സിലാ എങ്ങനെ? ഒന്നും കൂടിയൊന്ന് ചോയ് ച്ചാണീ പലഹാരല്ലേ. ഇല്ല എന്നും ഇല്ല എന്നും ഉണ്ടാക്കലില്ല. എടക്കൊള്ളൂ ഉണ്ടാക്കല്. അങ്ങട്ട് എന്റെ അങ്ങട്ട് കേക്കണുണ്ടോ? എനിക്കങ്ങോട്ട് കേക്കണില്ലേ? എന്റേത് അങ്ങോട്ട് കേക്കണുണ്ടോ? ഹലോ ഒന്നും കേൾക്കണില്ലല്ലോ? ഹലോ ഹലോ അയ്യോ പോയോ? വെറുതാവോ കട്ടാക്കണ്ടട്ടോ? എൻ്റെ അങ്ങട്ട് കേക്കണുണ്ടെങ്കി കട്ടാക്കണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞോണ്ട്. എനിക്ക് ഇങ്ങട്ട് ഒന്നും കേക്കണില്ല. ഹലോ ഹലോ ഒന്നും കേൾക്കണില്ല റേഞ്ച് നല്ല കമ്മിണ്ട് തോന്നണണ്ട്. റേഞ്ച് ഇഷ്യൂ നല്ലോണം ഇണ്ട്. എൻ്റെത് അങ്ങട് കേക്കണുണ്ടോ? ഹലോ കേൾക്കണുണ്ടോ ഹലോ ആപ്പ് ഓപ്പണാക്കൂ ആപ്പണ് ഓപ്പണാക്കാ ഓ ആക്കിട്ടില്ലെങ്കിലും ചെലപ്പം കേക്കൂലാ കേൾക്കണുണ്ടോ അയ്യോ ഇങ്ങോട്ട് നോക്കിക്കേ ചായ കഴിഞ്ഞേക്കണ് ഇത് കുടിച്ചോ ആ ഏ ഫോൺപ്പോ തരുല ഫോണില് വർ കെയ്യാണ് ഹലോ ഓ ആക്കെ ആ കേക്ക്‌ണ്ടോ
ആഹ് ഇപ്പം കേൾക്ക്‌ണ്ട് ഇങ്ങക്ക്‌ കേക്ക്‌ണ്ടോ
ണ്ട് കേക്ക്‌ണ് ണ്ട്
ആ ഞാനേ കട്ടാക്കാതു കട്ടാക്കാ നിക്കാണ് ക- എപ്പളേലൊന്ന് വരാ വര്തികാണ്ട്
ആ പിന്നെ ചായ കുടിച്ചോ എല്ലാ ഇന്നെന്താ ഉച്ചക്കെന്താ ഭക്ഷണന്താ? ണ്ടാക്യതെന്താ?
ഇന്ന് നെയ്ച്ചോറും ഉണ്ടായ്‌നും കടായിണ്ടാക്കി.
നെയ്ച്ചോറും കടായൊ ആ ഇന്നെന്തെങ്കിലും എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ഉണ്ടോ? വീട്ടില് അല്ലെങ്കിൽ വെർതെണ്ടാക്കിയതാണോ?
തടയണന്ന്
ആണോ ഹാ ആ ഏ ഏങ്ങ ന്നട്ടപ്പോ കേക്കൊക്കെ മുറിച്ചോ കുട്ടിന്റെ ബർത്ത്ഡേക്ക്?
ഇല്ല മുറിച്ചിട്ടില്ല ഞങ്ങള് വെറ്തെന്ന് വെള്ളാഴ്ചല്ലെ അല്ലേ ലേലും സ്പെഷ്യല് വെള്ളിയാഴ്ചന്തേലും ണ്ടാക്കൽണ്ട് അപ്പൊ ആകു ആ ആ അപ്പൊ ഈ കൂട്ട ഇല്ല ഒന്നും കാട്ടില്ല കേക്ക് കേക്ക്‌ ഹസ്ബൻഡ് വന്നിട്ട് കൊണ്ടൊര്ണണ്ടോന്ന് അറീല ഇപ്പൊ പണിക്കൊയ്ക്കാ ആള്.
പണിക്കൊയ് ക്കാല്ലേ ആ ആ അങ്ങനെ അല്ല പേ അപ്പഴ് ഏ ഇഞ്ഞിപ്പോ രാത്രിയാവൂലേ പരിപാട്യയിട്ട് നടത്തുക.
അങ്ങനെ ആരുല്ല പ്രത്യേച്ച് ഞങ്ങളെന്നെ ഇങ്ങനെ പ്പം മുർച്ചണം ന്നർഞ്ഞീനി കേക്ക് മുറിച്ചണംന്ന് ആ. ആ ആ അങ്ങനെ അതെ.
അതാണ്.
മ് ഞങ്ങളെ പ്രായത്ത
ആഹ് ഞാനും ഇതുവരെ ഒരറ്റ ബർത്തഡേ പോലും കഴിച്ചിട്ടില്ല. ഇല്ല ഇങ്ങൾ കഴിച്ചിട്ടുണ്ടോ?
ഇല്ല. ഞമ്മളതൊന്നുല്ലല്ലോ കുട്ട്യാള്ത് ആ അതെ. ഇപ്പൊ കുട്ട്യാള്ത് കഴിച്ച്ണ് ണ്ട് അപ്പൊ പിന്നെ ഈ ഫോണ്ക്കൂടെ അയ്ന അതല്ലേ ഈ ട്യുബ് കാണല്ലേ ഫോൺ കൂടങ്ങനെ കാണല്ലേ ഓരോന്ന് മ് ഓൽപ്പാ യിണ് ഓളെ ഇതിന് മുന്നേത്തന്നെ പറഞ്ഞിനു ഇൻജെ ആപ്പി ബർ ഞ്ചേ ഹാപ്പി ടു യെന്ന ആ ഇന്റെ ഹാപ്പി ടു യു. ഇന്ക്കും വാണങ്ങനോക്കെ പറഞ്ഞക്കാണ്ട് ഓള് അപ്പൊ അന്റെ വേര്ണ് ണ്ട് നമക്ക് ആന്റെ ഇപ്പടുത്താവുട്ടോറഞ്ഞു ഞാന്നന്ന്. അയ്ലോള് ചാടി കള്ചേനു അയിക്കോട്ടെറ മൂന്ന് വയസ്സായിട്ടൊള്ളേ ആക്ണള്ളൂ ഒ ക്കെ എന്താപ്പോ തന്നെ ബുദ്ധി അറിയോ ഈ ഫോണ്കൂടെങ്ങനെ കാണല്ലോ ആഹ്
ക്യാണോ എങ്ങനെ?
അല്ല ഓളത് ഫസ്റ്റ് ഇങ്ങനെ ബർത്ത്ഡേ മുറിച്ചീനു കേക്കൊക്കെ മുറിച്ചിനുണ്ടായിനു
ആ എന്ത് ആ അല്ല ഞങ്ങള നിങ്ങൾ കേക്ക് ഇണ്ടാക്കലാണോ അവിടന്ന് അല്ലെങ്കിൽ പുതിയ വാങ്ങലാണോ
വാങ്ങലാണ് ഞാൻ ആദ്യ ഒക്കെ ഞാൻ ഇണ്ടാക്കിനു അത് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഉം ഇപ്പ വാങ്ങലാണ്
ഇപ്പ വാങ്ങലാല്ലേ ആ അപ്പൊ കൊഴപ്പില്ല ഏ ഇപ്പൊ വാങ്ങുമ്പോ ഒരുപാട് പൈസ ആകൂലേ ഇണ്ടാക്കലല്ലേ ഏറ്റവും നല്ലത്
ഉണ്ടാക്കണം ആഹ നമ്മുക്ക് രണ്ടെണ്ണം ഇല്ലേ ഞാൻ ചെറുന്നനെ ഞമ്മക്ക് ഓവണൊന്നുലല്ലോ അപ്പോ അത് ശരിയാ ഞമ്മളെ സാധാ കേക്കല്ലേ ഞ ഞാൻ കുക്കറിലെനു കുക്കറിലെനു ഇണ്ടാക്കിയത് ആ അല്ലാതെ ഓവണിലൊക്കെ ക്കെയാണെങ്കിൽ നല്ല പ്ലം ആയി നിക്കും ഇത് ചെലപ്പോങ്ങട് ആ അങ്ങനെ കുക്കർ അഞ്ചിന്റെ
അഞ്ചിന്റെ കുക്കറിൽ ഇണ്ടാക്കലയികരം പ എത്ര കോഴിമുട്ട എടുക്കു പ്പ
കോയി മുട്ടെക്ക ഇപ്പോ അന്നൊക്കെ ഞാൻ ഇണ്ടാക്കിയപ്പോ നാലെണ്ണോ അങ്ങനെയൊക്കെയാണ് തോന്നണണ്ട് ഞാ
നല്ലത്യാവശ്യതിന് ആ ആ മൂന്ന് ലയർ ആക്കി മുറികാനൊക്കെ ഇണ്ടാവോയി കരല്ലേ നാലെണ്ണം എടുത്തണ്ട് ആ ആ അങ്ങനെ ആ ആ അങ്ങനെ കേക്ക് പുറത്തോട്ട് കൊടുക്കലുണ്ടോ അങ്ങനെ ഇണ്ടാക്കിയ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ വീട്ടില് ആവശ്യത്തിന് തന്നെ ഇങ്ങനെ ഇണ്ടാക്കലാണോ ആ ആ
അത പുറത്തക്കൊന്നന്നും കൊടുത്തിട്ടി അങ്ങനെ ഞാനും പഠിച്ചിട്ടില്ലേ
ആ ആ അങ്ങനെ പോയിട്ട് നമ്മളിങ്ങനെ വീട്ട തില് വീഡിയോയിലൊക്കെ കണ്ടണ്ട് ഇങ്ങനെ ഇണ്ടാക്കിയാണ്ട് നമ്മള് നമ്മളെ വീട്ടിൽ തന്നെ ഇണ്ടാക്കി നോക്കലാവൂലെ ഇണ്ടാവ
ആ ആഹ് അങ്ങനെയാണ് യൂട്യൂബിലൊക്കെ കാണും ഇപ്പൊ യൂട്യൂബ് ഉണ്ടായോണ്ടേ
ഇപ്പ അയിന് എല്ലാതും ഒരു വിധം ഉം ഉം കാര്യങ്ങളൊക്കെ യൂട്യൂബ് ഉണ്ടായോണ്ട് അയില് അയില് കാണുവല്ലോ ആഹ് അതാണ് ഇപ്പ അത്ര പലഹാരങ്ങ പക്ഷെ പലഹാരങ്ങൾ ഇങ്ങനെ കാണു കാണും ഒന്നും ഇണ്ടാക്കൂല എന്റെമ്മ അങ്ങനെയാണ് പലഹാരം ആ ഇന്റെമ്മ അങ്ങനെ ഇന്റെമ്മ അങ്ങനെയാണ് പലഹാരം ഇപ്പൊ നേര ഇപ്പോ ആ ഇപ്പ നേര വരേ കണ്ടിട്ടുള്ളു പലഹാരങ്ങള് പക്ഷെ ഒന്നും ഇണ്ടാക്കൂല അതാണ് ഒക്കെ ഇങ്ങനെ കാണൂ ആ ഇവൾ എനിക്ക് അങ്ങനെ ഞാന് ഞാന്
ആ
അധികോം ഇതേപോലെ തന്നെ ചെല സാധനതിന് എങ്ങനെങ്കിലൊക്കെ അതിച്ച ആദ്യംക്കെട്ടൊ ഇപ്പോഴൊന്നും എട് ക്കലില്ല ആദ്യക്കെ ഞാൻ ഇണ്ടാക്കലുണ്ട് ആ ആദ്യൊക്കെ
ആ ആ ആദ്യക്കെ ഇണ്ടാക്കിനേക്കാറല്ലേ ഉം ഇപ്പൊ എന്താ ഈ ഇ കുട്ടികള കുട്ടികള് കണ്ടോ കല്യാണം കഴിഞ്ഞതാണോ ആഹ് ശരി ആ ആഹ് ശരി ആ ഞാന് ആ
കൊറച്ചൊക്കെ അത്യാവശ്യത്തിനിണ്ട് പല
ആ ആ അഹ് ശരി
ഹലോ
ആ അതെതെ ശരിയാണ്
അങ്ങനെ പലഹാര ചായക്കണ്ടടികളൊക്കെ ആയിട്ടും ഓരോ കടികളൊക്കെ ഇണ്ടാക്കാന് ഭയങ്കരമായിട്ടുള്ള താല്പര്യം ഇതൊക്കെ ഉണ്ട് ചെ സാധനം കിട്ടണം എന്ന ഇണ്ടാക്കും
ആ അതെ അതെ
ഞാൻപ്പ ഇങ്ങനെ അവിടെ പറയുന്നീ ഇപ്പം ഇപ്പ നേരെ പറഞ്ഞിട്ടൊളു ങ്ങള് ഈ പലഹാരം ഇടാക്കാതെ ഇങ്ങനെ കണ്ടു തുറന്നിട്ടുണ്ടാ കാര്യംന്ന
ആ ഉമ്മ നോടല്ലേ
ആ ആ ഉമ്മാനോട് പറയനിപ്പോ ആ നമ്മള ഇക്കാവ ആണെങ്കി നമ്മക്ക്ണ്ടറാണ് അതാണ് അല്ലെങ്കേ വെറുതെയയും കണ്ടിട്ട് നമ്മള ഇങ്ങനെ കണ്ടിട്ട് കാര്യമില്ല അത് ഉണ്ടാക്കാൻ കഴിഞ്ഞ മാത്രം. ഞാൻ ഞാൻ അങ്ങനെയാണ്, ഇത് ഇണ്ടാക്കാൻ കഴിയെങ്കിൽ മാത്രമേ ഞാൻ കാ നോള്ളൂ. ഞാൻ പിന്നെ അതേപോലെ തന്നെ എന്ക്ക് ഇഷ്ടപ്പെട്ട ങ്കില സാധനം ഉണ്ടെങ്കിൽ ഞാന വീട് ഓരോന്നൊക്കെ നമ്മളെ സേവ് ചെയ്ത് വെച്ചണ്ട്. ഞാൻ പിന്നെ എന്ത് ചെയ്യും, നമ്മള് സാധനം അതേപോലെ തന്നെ ഉണ്ടാവുമ്പോ അത് ഇണ്ടാക്കും ഉം പിന്നെ വേറെ രാത്രിക്കൊക്കെ എങ്ങനെ ചോറ് എന്തെങ്കിലുംക്കെ ഉണ്ടാക്കണോ അല്ലെങ്കിൽ
ഇന്ന ആണ്ടേ ഇപ്പ ഉണ്ട് ആ് ഇതന്നെ ഉണ്ട്
ഇണ്ട്ല്ലേ ഇണ്ടല്ലേ ഉണ്ടാക്കിയും ചോറൊക്കെ ഉച്ചക്കണ്ട ഉണ്ടക്കും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഉണ്ടാവും
ആ അല്ല ഏ അങ്ങനെ ഒന്നല്ല വൈകുന്നേരം രണ്ടു നേരം വക്കലുണ്ട് ഇവിടെ എന്താ ഇത് ഇതിപ്പ ന്ന് ഇങ്ങനെ ആഹ് ഇത്പ എങ്ങനെ ഇണ്ടായോണ്ട് നീ
ആഹ് അങ്ങനെ ഉണ്ടായോണ്ടി വെക്കണ്ടായി, പക്ഷെ എനിക്ക് നെയ്ച്ചോറൊക്കെ എന്ന് പറഞ്ഞാ രാത്രി തിന്നന്ന് വല്ല ഇഷ്ട കാരണം അത് രാത്രിയാവുമ്പോൾ നമ്മളെ നെയ്യൊക്ക ഒന്നായിട്ട് ഒരു ചോറ ഒരു സുഖം കിട്ടൂല ചാ ചൂഓടുക്ക ന്നുമ്പ വല്ലാണ്ട് പ്രശ്നുണ്ടാവൂല. അങ്ങനെ
ഇതനി കുട്ടികൾക്ക് ഇങ്ങനത്തെ ഉപ്പിട്ട് വെച്ച എന്തായാലും ആ കുട്ട്യോൾക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഉം ഓർക്ക് ഇഷ്ടണോ അപ്പൊ ഉം ആഹ എന്തുണ്ടാക്കി കൊടുത്താലും ഇഷ്ടന്ന്. ഇയ വെക്കാനേ വെക്കുവൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ ഇമ്മെണ്. ബിരിയാണിന്റെ ആളും ഇമ്മേണ്. ബിരിയാണി ഉമ്മെന്ന ‌ ഇണ്ടാക്കും. നെയ്ച്ചോറും ഇപ്പൊ കടായി ഇതൊക്കെ ഞൻ ഉണ്ടാക്കിന്ന് അങ്ങനെയൊക്കെ ക ക പ്സ പിന്നെ മന്തി അങ്ങനത്തൊക്കെ ഇണ്ടാക്കും ഉം
മന്ദ അപ്പ്സപ്പ
അതൊക്കെ ആഹ ആഹ അങ്ങനത്തൊക്കെ ഉണ്ടാക്കും.
ണ്ടാക്കിയാലും മതിയല്ലോ അങ്ങനെയൊക്കെ ഓരോ ഉണ്ടാക്കിയാ മതിയല്ല, നമ്മ നമ്മള ആവശ്യത്തിന് കൊറച്ചൊക്കെങ്കിലും എന്തെങ്കെ നമുക്ക് ഉണ്ടാക്കാം ഇപ്പ ഇനിപ്പോ അതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇപ്പൊക്കെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടായോണ്ട്
അതന്നെ അതന്നെ ഉം എന്നാ ശെരി നയിക്കോട്ടെ. ആഹ ആയിക്കോട്ടെ ആയിക്കോട്ടെ
ഇ ലോക്കൊ ഒന്ന്